ഹലോ ഓ കേക്കണ്ട് എന്താറങ്ങാനായോ എന്താ വിശേഷം
സുഖായി പോണോ നിഎന്താ അവിടത്തൊക്കെ വിശേഷം
സുഖം തന്നേ ചോറൊക്കെ തിന്നോ
ല്ലാ ചോറ് കഴിച്ചോണ്ടിരിക
അത്രയിട്ടിപ്പത് കഴിക്കുന്നുള്ളൂ
ആ ഞാനീ കൂല് പെട്ട
അത് ശരി മക്കളൊക്കെറുങ്ങിയാരിക്കൂല്ലേ
ഇല്ല മോനറങ്ങി മോളതാ അവളന്റെ കൂടെ കഴിക്കണുള്ളു അവൾക്ക് ആവശ്യണ്ടായില്ല കൊറച്ച് ചോദിച്ചപ്പോളേ പ്പ വേണ്ടാന്നു പറഞ്ഞരിക്കായിരുന്നു
അത് ശരി കാക്ക വന്നോ എല്ലാരും കടന്നോ
ന്റെ കാക്കവിടൊന്നില്ലേ വില്ല നാട്ടിലില്ല
എ
പൊറത്താണ് ഗൾഫിലാണേ
പ്പൊ നിങ്ങളന്നെള്ളൂല്ലേ
അ ആ
അപ്പൊമ്മുക്ക് ഇഷ്ടുള്ള സമയത്തുറങ്ങിയാ മതിയല്ലോ
അ അ മൂത്തച്ചിയാണ് അവരുണ്ട് പിന്നെമ്മായിമ്മ
ആ
ഓടല്ല വീട്ടിലില്ല അവര് പൊയിക്കണു അനിയത്തിന്റെ വീട്ടിൽ നിക്കാൻ പോയിക്കണു
പ്പങ്ങളൊറ്റക്കെ ഉണ്ടാവൊള്ളോ
ആ അ
എന്താരുന്നു സ്പെഷ്യലെന്താ
ഇന്ന് ചിക്കൻ പൊരിച്ചതാണ്
ഏ
ഉം
കോഴി പൊരിച്ചതും കറി എന്താ മീനോ
പാതി കുരു അല്ല ന്താണ് ചക്കക്കുരു കറിവെച്ചത്
എ
ഉം അ നിനക്കെന്തേ ഫുഡ് എന്തേ
ഞങ്ങന്ന് കഞ്ഞിയും പയറും പേരും മീൻപൊരിച്ചതൊക്കായിട്ട്
ആ ശെരി അങ്ങനെ ക കഴിക്കാൻ പറ്റുവോൾക്ക്
ഓൾക്ക് ഇഷ്ടയിട്ടങ്ങനെ ഉണ്ടാക്കിയത് ചോറൊണ്ടേനി ഉച്ചയത്തേ അപ്പൊന്നെ കഞ്ഞി വേണോന്ന് പറഞ്ഞു
ആ ശരി
അപ്പൊ പിന്നെ വൈകുന്നേരം കഞ്ഞിവെച്ച്
ഉം ങ്ങടെ സാധാഅരീന്റെ കഞ്ഞിയാണോ അതോ ചെറിയ അരി ആണോ
ചെറിയെല്ലാ മറ്റേ കുറുവ്തന്നെ
അ ശെരി
ഉചെക്കത്തെ ചോറുണ്ടേനേല് അയില് കഞ്ഞി വെള്ള ഒഴിക്കാനാ ഒന്നും പറ്റൂല്ല ഫ്രഷന്നെ വേണോന്ന്
ആ ആ
അപ്പൊ പിന്നെ ഒക്കെ കഞ്ഞിയൊക്കെ കുടിച്ച് ഞാൻ ചോറാ തിന്നാ എനിക്ക് കഞ്ഞിയൊന്നുയിഷ്ടല്ലാ
ഉം കഞ്ഞി ചെറുപയറുന്നുദ്ദേശിച്ചത് ചെറിയ ഞമ്മളുകറി വെക്കണ പയറോ
ആ ഇജ് കറിവെക്കണ പയറ്
ആ ശെരി അത് ട്ടേസ്സിനോ നമ്മള് സ്കൂളിലൊക്കെ പണ്ട് കഴിച്ചിരുന്നല്ലേ
അയിന് പയങ്കരിഷ്ട്ടാ എടക്കെടക്കിണ്ടാക്കി പ്പിക്കു
ആ ശെരി ശെരി അങ്ങനെ ഓ ഓ മൊത്തത്തിലൊന്നായിട്ട് വേവിക്കലാവൂലേ പയറും കഞ്ഞിയും കൂടി അരിയുംകൂടി
ആ ഒന്നിച്ച്
എടുക്കൊക്കെ ഓരോരോ പൂതിയാ അങ്ങനത്തൊക്കെ
ഉം ഇവിടൊള്ളാൾക്ക് കടീനോടാണ് ദോശാ ദോശേൻ്റാളാ
അയ്ശെരി ദോശയ ന്നാ ഇണ്ടാക്കിയേ
അല്ലാ അവരിപ്പ യിണ്ടാക്കുള്ള ടൈമിൽ ഞാൻ ഇണ്ടാക്കും ചെലപ്പോ ഒരു ദോശകൊറച്ചില
ടിവി കാണാ മോള്
അ ല്ലാ മോള് മോള് സൗണ്ടുറച്ചേ അവള് ലാപ്ട്ടോപ്പിൻ മേലെയാ
ആ
ഭക്ഷണം കഴിക്കുമ്പോ അയില്ലാതെ എറങ്ങൂലല്ലോ
അത് കൊടുക്കരുതല്ലോ ഇന്നലെ ഒരു ക്ലാസുണ്ടേയന്‌
ആ അ
നമ്മള് ഭക്ഷണം കഴിക്കണ നേരത്തത്തെ ഒരു ക്ലാസ്സുണ്ടാരുന്നു ഭക്ഷണം കഴിക്കണ സമയത്ത് കുട്ട്യൾക്ക് ഫോണ് കൊടുക്കരുത് ന്ന്
ഉം
കുട്ട്യൾക്ക് ഭക്ഷണത്തിന്റെ രുചി അറിയാതായി പോകൂ ന്ന്
ശരിയാണ് അവർക്ക് ഫോണെന്തേ ലും കഴിഞ്ഞ് കിട്ടികഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം കഴിക്കാനുയിതുണ്ടല്ലോ
ആ സംഭവം എനിക്കൂ ഇന്ന് തോന്നി ഞാൻ ഇന്നിങ്ങനെ ഫോണുമ്മേ ല് ഓരോ വർക്ക് ഇങ്ങനെ നോക്കിന്നീനി അപ്പോ നമ്മൾ ഭക്ഷണത്തിന്റെ എന്താമ്മളുണ്ടാക്കിയേന്ന് എനിക്ക് ഓർമ്മല്ലാതായി പോയ് അപ്പൊ ഇതന്നെ അവസ്ഥ
ആം എന്താണിത് കുട്ടിയോളോട് പിന്നെ ചോദിച്ചാലാവും അവര് പിന്നെ എന്താണ് തിന്നേന്ന് അറിയിണ്ടാവൂലല്ല
അതാ പറഞ്ഞേ എന്താ കൂട്ടാന് കറിയൊന്ന് നമ്മുക്കറിയില്ലാ അപ്പൊ കുട്ടിയോളെ ക്കെ സ്ഥിതി ഇതന്നല്ലേ
മ്മ് മക്കളെക്കാ അവസ്ഥ തന്നി ന്റെ മോൾക്ക് രാവിലെ ഞാന് ഭക്ഷണല്ലേ കൊടുക്കണമെന്തേല് ഫോൺ മസ്റ്റാണു ഞാനിഞ്ച് സ്കൂളില്ലാത്തിവസൊക്കെ പിന്നെ മിക്കവാറും കൊടുക്കാതിരുന്നോക്കും പിന്നെ എപ്പഴത് നമുക്ക് കൊഴപ്പില്ല്യലോ കഴിച്ചോളൂന്ന് വെക്കാ ഇത് സ്കൂളി പോണ ടൈം ആവുമ്പോളേ
ഇവിടെ പിന്നെ ഞാൻ അങ്ങനെ കൊടുക്കേല വാശി
സ്കൂളിന്റെ ടൈം ആകുമ്പോഴെ നമുക്ക് ടൈം ഇല്ലല്ലോ പേടിയാവില്ലേ ഇതൊന്നും കഴിക്കാതെ പോകുമ്പോ
ആ
എന്റെ കെട്ടിയനോട് ഞായിപ്പവരാനാണ്ട് പറഞ്ഞ ഈ റൂമിക്ക് പോന്നെ
ആ ശരി മക്കളൊക്കെ ഒർങ്ങിയാ?
മക്കളൊന്ന്താ ന്റെ മടില് ഒർക്കം വന്ന്ട്ടേ.
അഅ് ശരി അയ്ക്കാണ് വെയ്റ്റെയ്ത് ക്ക്ണ്ടാവും കളിക്കാന് ലേ.
ഞാ പർഞ്ഞാരു അരമണിക്കൂറ ങ്ങായെ ങ്ങളൊർങ്ങിക്കോളീന്ന്.
അ ആഹ്.
അ ഫോണ് കണ്ടോണ്ട്ക്ക.
ആഹ്.
വിഷയല്ലവടെ
വന്നാ വിചാരിക്കും വള്പ്പാരാ ഈ പാതിരാത്രിക്ക് വിൾച്ചണ്.
അറീല്ലേ ഇക് തിൻ്ററീല്ലേ.
ഇല്ല ചെറിയ രീതിൽ ഞാ പർഞ്ണ് ന്നാലും.
ഉം
വിളിയിന്റെ കഥ അറിയില്ല
ആഹ് അ ശരി. സംസാരിക്കണ കേൾക്കുമ്പോ ആരോടാണ് സംസാരിക്ണന്നുള്ള.
ആ ഇവക്ക് ഒരിക്കലും ഇല്ലാത്തൊരു പതിവ് അറിം.
ഹ ഹ ഹ.
പിന്നെ മയ പെയ്യണേനോണ്ട് സൗണ്ടേക്കാത്തേനോണ്ടേ.
കൊർച്ച് സമ ഇന്നലെന്നു ഇന്നലെ മിനിയാന്നൊക്കെ തീരെ കേട്ടീ ന്നീല്ലല്ലോ ഫോൺ അടിച്ചതിനേഷം. ഇങ്ങനെ കട്ടായി ക്കോണ്ടിരിക്കല്ലേ ഇതിന്റെ.
അത് തന്നെ ഇവിടെ തീരെ റേഞ്ച് ഇല്ല ഇതിന്
അയ് ശരി റെയ്ഞ്ചില്ലാത്ത പ്രദേ ശാവുലേ.
റേഞ്ച് എന്ത ച്ചാ മയ പെയ്താ റേഞ്ച് ണ്ടാവുല വടെ ഏത് സിം ആന്ന് വെച്ചാല്. വഡാഫോൺ റേഞ്ചില്ല ജിയോ പിന്നെയുള്ളു ഈ ജിയോ ആണ്ത്.
ഉം.
ഇതിനുങ്ങനെ പൊൾഞ്ഞ് മർഞ്ഞ് കട്ക്ക്യ.
അത് ശരി ഇവിടതന്നെപ്പം ഞാ കോള് ചെയ്യണെട്ക്ക് കറൻ്റ് പോവും അപ്പൊ കോള് കട്ടാവും. റെയ്ഞ്ച് പ്രശ്നം തന്നെയാണ് ആഹ് വൈഫ ഒരു കണക്കേതാലും വുൾ ക്ണ കണ്ടാൽ പിന്ന്യാരു റേഞ്ച് കിട്ടണെ.
ആഹ്.
ഉം.
ആത്രങ്ങ പാത്രൊക്കെ കഴ്കി ച്ചോ?
ഇല്ല ഞാ ഭക്ഷണം കഴിക്ക്യാണ് കഴിച്ചു കൊണ്ട്-
ഞ്പ്പ ഇനി ഞ്ഞെത്ര മണിയായി കട്ന്നൊർങ്ങാന്.
ഞാ ഞ് നേരം വെഗ്ഗു ൻ കോള് ഞാ വിചാച്ച് കറക്റ്റ് ആക്കാന്നേ. ഫുള്ളാക്കാൻ പറ്റുമെങ്കിൽ ആക്കാന്ന് വെച്ചിട്ട് നിക്കാണ് ഇല്ല ഇനിം ഉണ്ട്
ആഹ് നാളെ വൈന്നാരം വരെ ണ്ടായതി ലെ.
നാളെ വൈകുന്നേരം വരണ്ടോ അഞ്ചാം തീയതി മുന്നേ പറഞ്ഞ് അഞ്ചാം തീയതിക്ക് ഉള്ളില് എന്നല്ലേ പറഞ്ഞേ അപ്പൊ നാളെ വൈകേന്നേരം വരെ ഉണ്ടാകുവോ
ടാ മതിന്നാ ഇൻക്ക് തോന്ന്ണേ.
ഉം തൊക്കെ കൂടി നമ്മൾ ആ ലാസ്റ്റ് വെച്ചൊക്കെ കൂടി കൾച്ചു അതാണ് സംഭവം.
ഹ ഹ ഹ.
സംഭവം എന്തന്ന് വെച്ചാല് ഞാന്ത് രണ്ട് ടാസ്ക് ന്ന് കണ്ടപ്പോ- ഞാ കര്തി അഞ്ചണ്ണേ ല്ലേ ള്ളൂ അത് നമുക്ക് ഇത്രിം ദിവസണ്ടല്ലോ. അയ്നുള്ളി കംപ്ലീറ്റ് ആക്കാന്ന് പിന്നെനു ടാസ്ക് കൂടി വന്നത്.
അതന്നെ അ മറ്റേൻ ടൈമ്ണ്ടല്ലോ.
ഞാ അതിന് ടൈമ്ണ്ട് അയ് പർഞ്ഞില്ലല്ലോ ഒന്നും.
എല്ല അഅ് മൂന്ന് മാസ്ത്തിൻ്റുള്ളിലാ.
ആഹ്.
ഏതായാലും എന്തെങ്കിലും ഒരു നേരം പോക്ക് വേണ്ടെ
ആ ശരിയാണ്
നേരമ്പോക്ക് ഇപ്പോ കൂടി ഫോണിന്മേ നോക്കാ നേര ല്ല
ആ ഇപ്പൊ ഫോണൊന്നും കാണാൻ നേര ല്ല ഞാൻ കാണാറുമില്ല ഉം ശരിയാണ്. കുട്ടികളക്ക മ്പോൾ നമ്മള ഈ വർക്കെയ്തോക്കും.
കുട്ടികളടെ കുട്ടികളെ പഠിപ്പിക്കാള്ള വാട്സപ്പ് വരെ ചെ ക്കയ്തില്ല റയാ. നാളെ ഞാറാഴ് ച ആആയതോണ്ട് ആ സമാധാനത്തില് ഇങ്ങനെ ഇരിക്ക.
അതന്നെണ്. സ്കൂള്ല്ലല്ലാ നക്കാം, മദ്രസ് ഉണ്ട്. അവിടെ എങ്ങനെയാ എപ്പള ക്ലാസ്സ്‌ മുദ്രസ്.
ഇവടെ ഇന്നൊക്കെ ഏഴ മണിക്കന് നാളെ എട്ടരക്കാ. ചേലെ സ് കൂളിലെ എന്താ പ്രവൃത്തി ദിവസം ആയതോണ്ടേ,
ആഹ ഇവര്ക്ക് എന്നും ആറരക്കന്നെയാണ്. കുട്ടികൾക്ക് ഉറങ്ങാനും ടൈം കിട്ടൂല. എട്ടരയ്ക്കൊക്കെ ണെങ്കിൽ കുറച്ചു നേരം കുട്ടികൾക്ക് ഉണ്ടാവുലാ.
ആ അവര്ക് ഉസ്കൂളില്ലാത്ത ദിവസം എട്ടരക്ക. എട്ടേരക്കാണെലും എട്ട് മണിക്ക് വണ്ടി വരും.
അത് ശരി മദ്രസകും എത്ര വണ്ടി വരല.
ആ മദ്രസക്കും സ്കൂൾക്കൊക്കെ വണ്ടിയാ.
ആ എന്താ ദൂരം ഉണ്ടോ?
കൊറച്ച് ദൂരംണ്ട്. ഒരു കിലോമീറ്ററൊക്കെ ഉണ്ട്.
അത് ശരി.
നടന്നു പോകാനായി റ്റുല്ലല്ലോ. ഞ അഞ്ചാം ക്ലാസ്, ഉണ്ട് ഫിസ് അഞ്ഞൂറ്.
ആ
ഇനിപ്പോ അഞ്ചാം ക്ലാസ് മുതല് പിന്നെ വണ്ടി വേണ്ടല്ലോ. ഓല് ക് ആറ മണിക്ക് അയക്കും.
അപ്പൊ പിന്നെ കാക്കരാക്കി കൊടുത്താണ്ട്, പിന്നെ ഇങ്ങട് വരുമ്പോ പിന്നെ ഓള് വരിക്കും.
ഉം.
പിന്നെ അങ്ങനെട് ശീലാവല്ലോ. ചെറുതിന് ചെറിയൊരു പനീന്റെ ഇതുണ്ട്. മ
അത് ശരി ആഹ. ഇപ്പ അതിന് പനി തന്നെണ്. എന്റെ മോനും പനിയേണ് ഇപ്പൊ കുറച്ചൊരു കുറവുണ്ട്.
ജലദോഷവും പനിയുംണ്ട് തു
ആ.
ഓ ഒരു ഗുളികെന്റെ പൊട്ടു കൊടുത്തപ്പോ അങ്ങനെ പനി വിട്ട് വേർത്തണ്.
ഉം. അത എവിടെ അവര് പിന്നീ മഴത്ത് തുടങ്ങൂലേ. അപ ഇനിയും കൂടും. ആഹ
സന്തോഷേക്കും എന്നും അങ്ങനവാടി പോകാൻ മടിച്ചിട്ട് പനിയാ പനിയ
ഇനി പോണ്ടല്ല.
ആ അതന്നെ പറഞ്ഞെ.
ആഹ.
ഇപ്പ ശര്ക്ക് പനിയായില്ലേ.
എത്രയ അവൾക്ക്.
അവക്ക് മൂന്നേക്കാല് കഴിഞ്ഞ്.
എന്ന ശരി. ഉറങ്ങാൻ നേരം വൈകുംല്ലേ.
ഉറങ്ങാൻ ഞാൻ കിടന്നാ കിടക്കോളൂ. ഞാൻ ഞാനീ ഈ സമയത്തൊക്കെ
അത് ശരി.
ഇപ്പ കുറേ സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് ഞാനിപ്പോ പത്തേമുക്കാലായി.
ആഹ് നേരത്തെ നേരത്തെ കെടക്കപ്പങ്ങള്